കേക്കാൻ പറ്റുന്നുണ്ടോ?
ആഹ് പറ്റുന്നുണ്ട്
ആഹ എന്താക്കാ ഭക്ഷണം കഴിച്ചോ
ഭക്ഷണം കഴിക്കാനായിട്ടില്ലല്ലോ
അല്ലാ നാസ്ത കഴിച്ചോന്ന്
ഞാൻ പ്ലസ്റ്റുകഴിഞ്ഞ്
പ്ലസ്ടു കയിഞ്ഞതാ
ആഹ്
ഇപ്പൊന്നു പഠിക്കുന്നില്ലേ
ഞാനേ ഡിഗ്രിക്ക് കൊടുത്തക്കണേ
ആഹ് ഇപ്പൊ കഴിഞ്ഞ് കേയറിയതായിരിക്കും ല്ലെ.
അഹ് അഹ്
ആ പിന്നെ മേരേഡ് മേരേഡ് ആണോ?
അല്ല
ആഹ് കല്യാണം നോക്കുന്നുണ്ടോ?
ഇല്ല്യാഹ്
എന്താ എടുത്തത് ഡിഗ്രി, ബി കോം ആണോ
ഞാൻ ബീകോമിന് കൊടുത്ത്ണ്.
ആഹ് പിന്നെന്തൊക്ക വീട്ടിലാരൊക്കെണ്ട്
വീട്ടിലെ ഉമ്മ, ഉപ്പ ര മൂന്ന് അനിത്തിയാള്
ആഹ് നല് മക്കളാ ആഹ് ആഹ് ആഹ് വല്യയ ഫാമിലിയാലേ എളപ്പാ എളാമന്ന് പറയുന്നത് ആരാ? ഉമ്മാന്റെയാ.
പ എന്റെ അനിയനും
യി അഹ്‌ ആഹ് അങ്ങനെ ആഹ് പിന്നന്തക്കെ വേറെ ഹോബീസ് ഒക്കെ ഉണ്ടോ? വർക്കൊക്കെ ചെ ചെയ്യലുണ്ടോ?
വേറെ എന്തപ്പോ പെയിന്റ് ചെയ്യും ക്രോസ് വർക്കെയും.
ഉം
ചിത്രം വരക്കും ആഹ്
ആണല്ലോ ഇൻട്രസ്റ്റ് ടൈലൊക്കെ ചെയ്യോ
ചെയ്യും ടോപ്പ് അടിച്ചും അങ്ങനെയൊക്കെ
അനേ ഒറ്റൊക്കെന്നെ പഠിച്ചതാണോ അല്ലെങ്കി പഠിപ്പിച്ചതാണോ സ്റ്റിച്ചിങ്ങ് ഒക്കെ
സ്റ്റിച്ചിങ് ഇവിടെ വീട്ടിലുണ്ട് മെഷീന് അപ്പോ അമ്മായി അടിച്ചു അങ്ങനെ ചൗട്ടി
അങ്ങനെ പഠിച്ചതാല്ലെ?
ഉം കട്ടിങ് ആ ചെർതായിട്ടക്കെ അറിം. എനിക്കുള്ളതൊക്കെ കട്ട ചെയ്തു കുട്ടികൾക്കൊള്ളതൊക്കെ
ഏണ്ല്ലേ ഉം ഓർഡർ എടുക്കലുണ്ടോ?
ഏയ് അങ്ങനെയൊന്നുല്ല
ഉം ഉം ഞാനും അത്യാവശ്യം സ്റ്റിച്ച് ചെയ്യും കട്ടിങ്ങുംന്ന് അറിഞ്ഞൂടാ. ഇങ്ങനെ സൈഡ് കൂടെ അടിക്കാനൊക്കെ അങ്ങനെ അറിയുന്നേള്ളൂ സ്റ്റിച്ച് ചെയ്യാനേ അല്ലാതെ കട്ടിംഗ് ഒന്നും അറിയില്ല ഉമ്മ അടിക്കും ഉമ്മ ടൈലർ ആണ് അപ്പ അങ്ങനെ പഠിച്ചതാ പോയി പഠിച്ചിട്ടൊന്നുംല്ല. ഞാനും പ്ലസ്ടു കഴിഞ്ഞ് ഹ് ഡിപ്ലോമ കോഴ്സ് എടുത്ത പഠിച്ചതാ ആകിയ ഉം മഴയുണ്ടോ അവിടെ?
മഴ നല്ല മഴേനു ഇപ്പ നിന്ന്.
മഴയുണ്ടോ? കേക്കാൻ പ ആഹ്
ഇങ്ങളെന്താ ചെയ്യണേ
ഇപ്പ ഇവിടെ നല്ല മഴയാ, നേരത്തെ വേയിലുണ്ടായിരുന്നു. ഞാന് ഇപ്പൊന്നും ചെയ്യുന്നില്ല, ഞാന് ഇപ്പൊ പ്രഗ്നന്റ് ആണ് കല്യാണം കഴിഞ്ഞിട്ട്. ഇപ്പൊന്നും ചെയ്യുന്നില്ല ക്രാഫ്റ്റ് വർക്ക് ചെയ്യലുണ്ട് ഉം ഏഹ് ഇങ്ങ ഇങ്ങള് പറഞ്ഞ പോലെ അത്യാവശ്യം വര്ക്കും. കൊറച്ചൊക്കെ ഉം വരക്കൻ അതിനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട് പെയിന്റിങ്ങിലൊക്കെ
ആഹ്
പിന്നെന്തെക്കെ?
ഇപ്പ കഴിഞ്ഞിട്ടൊള്ളു കല്ല്യാണം?
ഇല്ല കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു വർഷായി മൂന്നത്തെ വർഷം ആണ് ആവുന്നു.
വീട്ടില് ആരൊക്കെയിണ്ട്
വീട്ടില് ഞാൻ ഏട്ടത്തി ഏട്ടന് ഉമ്മുമ്മ ഉപ്പ ഉമ്മാൻ്റെ ഉമ്മ. പിന്നെ എന്റെ ഹസ്ബൻഡ് ഏട്ടത്തിന്റെ ഹസ്ബന്റ് ബ്രദറിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല എൻഗേജ്മെന്റ് കഴിഞ്ഞോളൂ ജസ്റ്റ് കല്യാണം ഉണ്ടാവും അടുത്തായിട്ട്
ത്തുവല്ലേ
അല്ല അല്ല എന്റെ വീട്ടിലാ
ഇപ്പൊ നമ്മുടെ നാട്ടിൽ അങ്ങനെ സിസ്റ്റം നമ്മുടെ വീട്ടിൽ തന്നെ നിക്കലാണ്. പക്ഷെ ഞാന് ഹസ്ബന്റിന്റെ വീട്ടില് നിക്കലുണ്ട്. ഇപ്പൊ പിന്നെ പ്രഗ്നന്റ് ആണല്ലോ പറ ക്കെ ഇവിടെ നിക്കുന്നതാ.
ആയ്ന്റെ
ആ അവിടെ സിസ്റ്റം അങ്ങനെ ആയിരിക്കുംല്ലെ കല്യാണം കഴിച്ചാല് വീട്ടിൽ തന്നെ ഹസ്ബന്റിന്റെ വീട്ടിൽ തന്നെ നിൽക്കണന്ന്
ആഹ്
ആഹ് പിന്നെന്തൊക്കെ നിങ്ങളാണല്ലേപ്പോ മൂത്തത്?
ആഹ് ഞാനമൂത്തത്.
ഉം. പഠിച്ചിട്ട് ഇപ്പൊന്താവാൻ ആഗ്രഹം?
പഠിച്ചിട്ട് ആവാന് ഇൻക്ക് സി എം എ ആവാനാണ് ആഗ്രഹം.
ആണ് ല്ലേ സി എം എ ന്ന് പറയുമ്പം സി എ പോലെ തന്നെ അല്ലേ
ആഹ് ആഹ്
ആഹ് അപ്പോ ആയിക്കിട്ടിയാ നല്ലതാണ് നല്ല കോഴ്സ്സാണല്ലോ?
ആഹ്.
ഉ പുറത്തക്കെ നോക്കിയാല് നല്ല സ്കോപ്പ് ഉണ്ട് അതിന്.
യാ ആഹ്
നാട്ടിലും ഉണ്ട് ഉ.
നാട്ടില് മൾട്ടിനാഷണൽ കമ്പനീസ് പോണം മ്മള് കേരളത്തിലില്ല്യാ.
ആണ്ലെ എന്റെ കൂടെപഠിച്ചൊരു കുട്ടി സ് സി എം എ പഠിക്കണമെന്ന് പറഞ്ഞ് കൊറെ ഇത് ഇൻണ്ടായിരുന്നു. പക്ഷെ പഠിക്കാൻ പറ്റില്ലാന്ന് തോന്നുന്നു. ഡിഗ്രി കഴിഞ്ഞ് വേറെ എന്തോ എടുത്തു. അങ്ങനെ എന്താ ചെയ്തു തോന്നുന്നു.
ഇന്റെ ഫ്രണ്ട്സ് ഒക്കെ കൊറേ പോയിക്ക്ണ് എന്നിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവൂലേ ഡിഗ്രീന്റെ ഒപ്പം മൂന്ന് വർഷം കൊണ്ട്.
അതെ
ങ്ങനെ ആയാലുംമതിയല്ലോ.
ഉം.
സ്റ്റുഡന്റ് വിസയിലൊക്കെപ്പോ പോവാൻ പറ്റുന്നുണ്ടല്ലോ. ഇങ്ങനെ നോക്കാനും പറ്റും ഉം
ഉം.
പിന്ന എന്തക്കെ ചോറും കറിയൊക്കെ ആയോ ഉ.
ഇച്ചിരി നിറയുമ്പ
കുക്കെയ്യോ?
കുക്ക് ആ കൊറ ചെറുതായിട്ടൊക്കെ ജീവിച്ചു പോകാനുള്ളൊക്കെ അറിയ
ആഹ് കുക്കിങ്ചെയ്യല്ണ്ടോ വീട്ട്ന്ന് ചെയ്യോ?
ഏ
ആഹ് ആണ് ല്ലേ അത്യാവശ്യം ഉള്ളതൊക്കെ നാനും ചെയ്യും ഉംഹ് ഇപ്പൊ പിന്നെ റെസ്റ്റിലായതൊണ്ട് അങ്ങനെ ഇത്ര ചെയ്യുന്നില്ലാന്ന് മാത്രം
ആഹ്.
ഉംഉം പിന്നെ അനിയത്തിമാരൊക്കെ എവിടെ
ഒരാള് ടെൻത് കയിഞ്ക്ക്ണ് ഇപ്പൊതാ ഇവടട്ത്ത്ണ്ട് പിന്നെ അ എ ഒരാൾ ഏഴാംക്ലാസ്സ് ഒരാൾ മൂന്നാംക്ലാസ്സ് അ ഓൾക്ക് കിട്ടി ട്ടില്ല്യ ന്ന്തൊട്ങ്ങും.
ആആ ശരിയല്ലെ ടെൻത്ത് കഴിഞ്ഞേള്ളൂ ഉ പ്ലസ് വണില് കിട്ടീട്ടിണ്ടാവില്ല.
ആഹ്
ഓൾക്കെന്താണ് ആഗ്രഹം പഠിക്കാന്.
ഓക്ക് ഓളിപ്പോ കൊമേഴ്സിനാണ് കൊട്ത്ത്ക്ക്ണ്ട്.
ആ ഇങ്ങളും കൊമേഴ്സ് ആണോ അടുത്തത്.
ആഹ് ഞാനും കോമേഴ്‌സാ എടുത്തേ
ഉം ഞാന്കോമേഴ്സാ പഠിച്ചത്. ആഹ് അതിന്റെകൂടെ ഹാദിയ ഇണ്ടായിരുന്നു. ഡിഗ്രിക്ക് പോയിട്ടില്ല അതിന്റെ കൂടെ തെന്നെ പ്ലസ് വണ്ണ് പ്ലസ് റ്റുന്റെ കൂടെതെന്നെ ഹാദിയാന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ്ഇണ്ടായിരുന്നു ആ ഇത് കഴിഞ്ഞിട്ട് ഡിപ്ലോമചെയ്തു ഹാദിയന്റെ ഡിപ്ലോമചെയ്തു ഒര് വർഷം.
ഏ
അത് കംപ്ലീറ്റായി ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് ഇപ്പൊ വീട്ടിലിരിക്കുന്നുഹ്ഹ്.
ഹെ
അഹ് വർക്കിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. കോളേജിന്നെന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു ടീച്ചിങ്ങിന് ക്ഷെ പോവാൻ പറ്റിയില്ല ഇനിയിപ്പം നോക്കണം കൊറച്ച് കഴിഞ്ഞിട്ട്
ആഹ്..
ഉം ഞാന് മാനേജ്മെന്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഉം- പിന്നെ
അവിടെ ചോറക്കായാ.
ആഹ് ആയിക്കൊണ്ട്ണ്ട് ആയില്ല സമയം പന്ത്രണ്ടായില്ല. അപ്പപിന്നെ ആഹ് ഉം ഞാനങ്ങനെ വലിങ്ങനെ കുക്ക് ചെയ്യലൊന്നില്ല സ്വന്തം വീട്ടിലല്ലേ അവിടെ ഹസ്ബൻഡിന്റെ വീട്ടിലാണെങ്കിൽ പിന്നെയും ചെയ്യും. ഉം ഇവിടെ പിന്നെ ഏട്ടത്തി ഉമ്മ ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ കയറലില്ല അടുക്കളേൽ. അവിടെ ഹസ്ബൻഡിന്റെ വീട്ടിൽ ഹസ്ബൻറിന്റെ ഉമ്മ മാത്രമേ ഉള്ളൂ. ഏട്ടന്റെ വൈഫ് ഉണ്ടാരുന്നു അവര് വേറെ വീട് വെച്ച് പോയി പിന്നെ ഒരു പെങ്ങൾ ഉള്ളത് അവർക്ക് ഓൾറെഡി ഞങ്ങടെ കല്യാണം കഴിയുമ്പോ വേറെ വീട്ടിലാണ് അവര് അപ്പൊപിന്നെ ഞാന്ല്ലേള്ളു അപ്പൊ ഞാൻ എന്നെ ആക്കും. ഉ അവിട്ന്ന് കുക്കൊക്കെ ചെയ്യും. ഇവിടെ വരുമ്പോഴാണ് മടി. ഉം ഈ വർക്കില്കേറീട്ട് കൊർച്ചായോ കഴിയാറായോ?
ഇന്റെയ്ഞ്ക്ണ്.
കയ്ഞ്ഞുല്ലേ? ഉം പിന്നെ എന്തൊക്കെ.
പിന്നെന്താ?
ഇന്നിപ്പോ കഴിയുംന്ന് തോന്നുന്നല്ലേ വർക്കൊക്കെ എല്ലാരതും. ഉം പിന്നെ? ഹലോ ഹലോ ഹലോ കേക്കാൻപറ്റുന്നുണ്ടോ? ഹലോ ഹലോ നെറ്റ് വർക്ക് ഇഷ്യൂണ്ടെന്നാ തോന്നുന്നെ. ആഹ് നെറ്റ് വർക്ക് ഇഷ്യുണ്ട്. കൊ കൊറച്ച് ഹലോ ഇപ്പൊ കേക്കാവോ.
ആഹ് അപ്പ കേക്കാം
ആഹ് അതേ നെറ്റ് വർകിഷ്യുണ്ടെന്നാ തോന്നുന്നേ.
ആഹ് ആഹ്-
ആഹ്.
ട്രിപ്പൊക്കെ പോവല്ണ്ടോ?
ആഹ് അതൊക്ക പോവലുണ്ട് ഇപ്പൊ പിന്നെ ഫുള്ള് റസ്റ്റിലാണ് ഇപ്പ എവിടെ ഇപ്പോപോവലില്ല നിങ്ങളോ ഫ്രണ്ട്സൊക്കെ ഒരുപാട്ണ്ടാവുല്ലേ?
ഫ്രണ്ട്സ ആായിട്ടൊന്നും പോലില്ല വീട്ടുപോകും
ആണലെ വെക്കേഷനൊക്കെ കഴനില്ലേനി ഇനിയിപ്പ ക്ലാസ് ആവുമ്പോ അങ്ങനെ പോകാൻ പറ്റൂലല്ലോ
ആഹ്
ഞാന് കല്യാണം കഴിഞ്ഞിട്ട് കൊറെ പോയിരുന്നു ഇപ്പൊ പിന്നെ റെസ്റ്റിലായതൊണ്ട് പോയിട്ടില്ല ഉം
ശരിയെന്നാ
ഓ ആ ശരി ഓക്കെ